ഹലോ കെക്കാമോ
ആ ഓ കേക്കാം
എന്തോ പരിവാടി
ആ ഞാൻതാ വെറ്തെ വീട്ടി ഇരിക്കുവാ നീയോ
ആണോ സിനിമക്കൊന്നും പോയില്ലേ
ആ പ്ലാനുണ്ട് ഏ ടിക്കറ്റ് ഒന്നും ഇല്ലല്ലോ ഇപ്പയ്ത്തെ ഈ സിനിമ ഉണ്ടല്ലോ അതിരടി
ആ ആ ടിക്കറ്റ് ഇല്ല അല്ലേ
അത് ടിക്കറ്റ് ഇല്ല ഫുൾ ബുക്കിങ്ങ അപ്പൊ അതിന് അത് കാണാൻ പോണം
നല്ല റിവ്യൂസ് ഒക്ക ഉണ്ടെന്ന് തോന്നുന്നു
ആ ആ നല്ല സിനിമയാന്ന് പറയുന്ന്
ആ ഫുള്ള് മറ്റേ ഫൈറ്റ് ആണല്ലേ
ഓ
ഫുള്ള് അടിഎങ്ങാണ്ടല്ലേ ഫൈ
ഓ ഓ ഫൈറ്റ് ആണ് കോളേജില്
ആ ആ പിന്നെ ടോവിനോയുടെ ഉം വേറെ പുതിയ ലുക്കൊക്കെ ആയിട്ട്
ആ ആ ബേസിലും എന്തോ നല്ല പ്രായം കൊർഞ്ഞ പോലെ ഉണ്ടല്ലേ
ആ അത് മറ്റേ കോളേജ് പിള്ളേരെ പോലെ വെെറ്റ് ഒക്കെ കൊറച്ച്
ഉം.
ഉം. പിന്നെ വേറെയേത് സിനിമ എറങ്ങി? ദൃശ്യം ഇപ്പം ഒടനേ എറങ്ങത്തില്ലേ മെയ്
ആഹ് ഓഹ്. അതൊണ്ട്. ഇനിയുണ്ട്. അതും കാണാൻ പോണം.
ആഹ് അത് അത് വെയ്റ്റിങ്ങാണ്. പക്ഷെ ഈഹ് മറ്റേ ജി ത്തുജോസഫ് പറയുന്നേ പഴേതു പോലെ മറ്റേ എക്സ്പെക്റ്റേഷൻ കൊടുക്കണ്ടാന്നാണ്.
ഉം ഉം.
ഊം. നീ അത് കാണാൻ പോണില്ലേ? ആഹ് അതെ.
ആഹ് മൂന്ന് മൂന്ന്. ഓഹ് ഓഹ് കാണാൻ പോണം. ഇത് പക്ഷെ ഒന്നിന് ടിക്കറ്റില്ല. ഇനി ഇത് കണ്ട്, ഉം അതിരടി കാണണം.
അതിരടി ആഹ്. പിന്നെ വേറെ ഇപ്പൊ ഏതേലും എറങ്ങിയാരുന്നോ? അതിരടീടെ കൂടെ. ഇപ്പൊ ലാസ്റ്റ് എറങ്ങിയ ത് ആഹ്, ഈഹ് മോഹിനിയാട്ടം. മോഹിനിയാട്ടല്ലല്ലോ ഭരതനാ ആഹ് മോഹിനിയാട്
മോഹിനിയാട്ടം ഫരതനാട്യം സെക്കൻഡ് പാർട്ട് ഉം.
ഉം അത് പക്ഷെ നല്ലെയായിരുന്നു. ആഹ് കണ്ട് കണ്ട്. നല്ല സിനിമ.
ഞാൻ തിയേറ്ററിൽ പോയി കാണാൻ പറ്റീല്ല. ഒ ടി ടി ല് വന്നല്ലേ?
ആഹ് നീ കണ്ടില്ലേ?
ഇല്ല ഇല്ല കണ്ടില്ല.
കണ്ടോ ഡാർക്ക് ഹ്യൂമർ ആണ്.
ഉം ഉം.
ഉം അത് നല്ല സിനിമയായിരുന്നു. കൊറേ ചിരിക്കാനു ഉണ്ട്. അതേ സമയം തന്നെ ഡാർക്ക് ഹ്യൂമറാണ്.
ഉം ഉം. ഞാൻ അതിന്റെ ഫസ്റ്റ് പാർട്ടും കണ്ടില്ല ഭരതനാട്യം.
ആണോ? കണ്ടോ നല്ല സിനിമയാണ്.
ഉം ഉം ഉം. രണ്ടും കാണാം.
പിന്നെ ആട് കണ്
പിന്നെ ഇപ്പൊ ലാ, ആഹ് ആട് കണ്ട്. എനിക്കിഷ്
എങ്ങനുണ്ട്? എനിക്കിഷ്ട
എനിക്കിഷ്ടപ്പെട്ട്. ആഹ് എനിക്കു ഇഷ്ടപ്പെട്ട്. പക്ഷെ ഒത് ഒത്തിരി ആഹ് ഒത്തിരിപ്പേർക്ക് ഇഷ്ടപ്പെട്ടില്ലാന്ന് പറഞ്ഞ്. പണ്ട് പഴയ ഒരു ഇത് വന്നില്ലാന്ന് പറയുന്നു.
ആഹ് അതെ. ആട് വണ്ണും ടുവും എറങ്ങിയപ്പോ ഉണ്ടായിരുന്നുള്ളൊരു ഇത് കൊറേ പേർ ക്ക് തിയേറ്ററിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കൊറെ പേർക്ക് വർക്കായില്ലാന്ന് പറഞ്ഞ്. ഇപ്പ ഒ റ്റി റ്റില് വന്നപ്പോ ഒട്ടും ചിരിയില്ലാന്നൊക്കെ പറഞ്ഞിട്ട് ഈഹ് പോസ്റ്റ് കണ്ടായിരുന്നു.
ആഹ് ആഹ് പക്ഷെ എനിക്കിഷ്ടപ്പെട്ട്. എനിക്ക് ആ നമുക്ക് അവരുടെ കോംബോ ഒക്കെ ഇഷ്ടവൊള്ളോണ്ടായിരി ക്കും.
അതെ അതുവല്ല ഇപ്പൊ കൊറെ സിനിമകള് ഇപ്പൊ തിയേറ്ററില് ഇറങ്ങുമ്പം കൊറേ പേർക്ക് ഇഷ്ടപ്പെടും പക്ഷെ ഒ ടി ടി എറങ്ങുമ്പം അതുപോലെയായിരുന്നു ഈ രോമാഞ്ചൊക്കെ. രോമാഞ്ചൊക്കെ തിയേറ്ററില് ഭയങ്കര ഹിറ്റ് റ്റായിട്ട് ഒ ടി ടി വന്നപ്പോ കൊറേ പേര് പറഞ്ഞു ഇത് ഈഹ് ഇതിനാത്തൊന്നു ഇൽ ഇല്ലല്ലോന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ എടക്ക് വെച്ച്.
കൊറേ സിനിമ അത്, ചെലത് തിയേറ്റർ എക്സ്പീരിയൻസിനായിരിക്കും ബെറ്റർ.
അതെ
മ്മ്
പിന്നെ പള്ളിച്ചട്ടമ്പി അത് വലിയ ഹിറ്റ് ആയില്ലല്ലേ
ഇല്ല അത് പക്ഷെ ഒത്തിരി ഹൈപ്പ് കൊടുത്തിറക്കിയ ഒരു സിനിമയായിര്ന്ന്
ഉം ഉം പൃഥ്വിരാജ് ഗസ്റ്റ് റോൾ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ
ആഹ് ആഹ് പിന്നെ ഇപ്പൊ ഒത്തിരി സിനിമ എറങ്ങുന്നുണ്ടല്ലേ പണ്ടത്തെന്നും ഒത്തിരി
അതെ അതെ ഒരുമിച്ച്ന്നെ കൊറെ സിനിമകൾ എറങ്ങുന്നുണ്ട്
സിനിമ ഇറങ്ങുന്നുണ്ട്
ഉം വേറെ ഇപ്പൊ പഴയ സിനിമയിൽ നിന്നന്ന് ഇപ്പൊ നമ്മുടെ സിനിമ കൊറെ മാറിയിട്ടുണ്ട് ആഹ് അത ഉം
എല്ലാ എല്ലാവരും കാണുന്നുണ്ട് വേൾഡ് വൈഡ ആയിട്ട് മുന്നത്തെ മുന്നേ കാണുമായിരുന്നു എന്നാലും ഇപ്പോഴത്തെ ആ ഒരു ഇതാണെന്ന് തോന്നുന്നു കൂടുതൽ അക്സെപ്റ്റൻസ് ഉള്ളത്
ആഹ് കാരണം ഇപ്പം കൂടുതൽ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ അതായത് കുടുംബം കുടുംബ പ്രശ്ന പ്രശ്നങ്ങൾ ഇതൊക്കെയായിരുന്നു സിനിമയിയില ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോ സയൻസ് ഫിക്ഷൻ ആണെങ്കിലും ത്രില്ലറ ആണെങ്കിലും ഇപ്പം സൂപ്പർ ഹീറോ മോ സ്വര മലയാളത്തിൽ ഇറങ്ങി തുടങ്ങി അതുകൊണ്ടായിരിക്കും അത് ആഹ് അതോണ്ടായിരിക്കും അങ്ങനത്തുള്ള സിനിമകള് എല്ലാരും കാണുന്നത്
കാണുന്നത് ലോകം ഇഷ്ടപ്പെട്ടില്ലേ നിനക്ക്
ലോകം ഇഷ്ടപ്പെട്ട്
ഉം ആ ഓ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഈ അങ്ങനെ മലയാള സിനിമൽ ഫീമെയിൽ ലീഡ് ക്യാരക്ടേഴ്സ് ഒക്കെ കുറവല്ലേ
അതെ
ആഹ് ഇപ്പ കല്യാണി പ്രിയദർശന അല്ലേ ലീഡ് അതില്
അതെ ഇപ്പൊ ആ മുഴുവൻ ആഹ് മുഴുവൻ സിനിമയും അവളിലൂടെയാണ് പോകുന്നത് ഒരു ഫീമെയിൽ സൂപ്പർ ഹീറോ പറയുന്ന രീതി
അങ്ങനത്തെ കഥകളൊന്നും ആ ഇല്ലല്ലോ പക്ഷെ അത് ഒരു ഡിഫറൻസ്
അങ്ങനത്തെ വെറൈറ്റി ടീമുകൾ നല്ലെയാണ് മിന്നൽ മുരളി അങ്ങനത്തെ ടീമുകൾ
സിനിമ ഉമ്
ആഹ് പക്ഷെ നമുക്ക് തിയേറ്ററിൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല പക്ഷെ അത് തിയേറ്റർ വാച്ചായിട്ട് ഇഷ്ടമുള്ള ഒരു സിനിമയായിരുന്നു കൊറോണ സമയത്ത് എറങ്ങിയൊണ്ട് ഒ ടി ടി ആയിപ്പോയി പിന്നെ വേറെ ഏതാ ആഹ് പിന്നെപ്പൊ കൊറെ ത്രില്ലറുകൾ ഇറങ്ങുന്നുണ്ട് നല്ല
ആഹ് ഇപ്പൊഞ മറ്റേ ആഹ് പാട്രിയോട്ട്
പാട്രിയോട്ട് കണ്ടില്ല
ആഹ് ഞാനത് ഞാനത് കണ്ടായിരുന്നു അതും
എങ്ങനെ ഉണ്ടായിരുന്നു
എന്ന വെച്ചാ ഈ എ ഐ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറയുന്നതാ അത് ഓ ഇപ്പോഴത്തെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ചുറ്റുപാടലതുണ്ടാക്കുന്ന ദോഷങ്ങളും- അങ്ങനെക്കെ പറയുന്നതാ എന്ന് വെച്ചാ ഈ ഗവൺമെന്റ് ആ ഗവൺമെന്റും ഈ ഓരോ അതിന് മുൻനിർത്തിയുള്ള കമ്പനികളൊക്കെ ചേർന്ന്- നടത്തുന്ന ഓരോ തട്ടിപ്പുകള്
ഓ ഓ
അതില് അതില്ലെ തായുന്ന നമ്മളെ സ് സാധാരണക്കാരാണ് എന്ന് കാണിക്കുന്നൊരിത്.
ഓ ഓ അതിലല്ലേ മോഹൻലാലും മമ്മൂട്ടി ഒന്നി
ഓ മോഹൻലാലും മമ്മൂട്ടി പക്ഷെ അവര് എന്താ കോംമ്പോ രസോണ്ട് എല്ലാരും ഭയങ്കര എക്സ്പെക്ടേഷൻ വെച്ചാ അവർ വരുമ്പോ അടിപൊളിയായിരിക്കോന്ന് പക്ഷെ നല്ല രസൊ ഫിലിം കൊള്ളാം.
ആഹ് എക്സ്പെക്ടേഷൻ കൊടുക്കാരുന്നെങ്കി കൊറേ പേർകൂടി ഇഷ്ടപ്പെ പെടുവാര്ന്നെന്ന് തോന്നുന്നു ഇവര് മറ്റേ മോഹൻലാലും മമ്മൂട്ടിയാന്നറിഞ്ഞപ്പോ എന്തേലും മാസൊക്കെ പ്രതീക്ഷിച്ചായിരിക്കും പോയത്.
തങ്ങനൊന്നൂല്ല.
സത്യത്തിലങ്ങനത്തുള്ള സിനിമകള്ന്നെയാണ് നല്ലത് എപ്പഴും മാസ് മാത്രല്ലല്ലോ. അത് നമ്മളെ മറ്റേ സിനിമ ഏതായിരുന്നു ലൂസിഫാറിന്റെ സെക്കൻ്റ് പാർട്ട് അതെന്തുവാരുന്നു ഫുള്ള് മാസ്സ് മാസ്സ് ം
മാസ്സ് അങ്ങനെ അങ്ങനെ മാത്രാവുമ്പഴത്തേക്കത്എല്ലാർക്കും ഇഷ്ടപ്പെടണോന്നില്ല.
ഇല്ല എല്ലാ പ്രേ സേറിന് ഇഷ്ടപ്പെടണോങ്കി അതില് എന്തേലൊക്കെ മാസ്സ് മാത്രം അല്ലാണ്ട് എന്തേലൊക്കെ കഥ വേണം സ്റ്റോറി ഉണ്ടായിരിക്കണം.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
നീ സംഭവം കണ്ടായിരുന്നോ?
ഓ ഒന്നും മനസ്സിലായില്ല ഒരു ലൂ പ്പില് പെട്ട് കെടക്കുന്ന പോലൊണ്ട്.
സത്യം ഫുള്ള്ലൂപ്പും ഒര് കാ ക്കേടെ പ്രതിമയും അതുപോലെ ടൈം ട്രാവലുണ്ട് അതിന്റെ എടയില്.
ആഹ് ആഹ് ആഹ് ഇത് മീൻസ് ആസ് ഇതൊക്കെ കൊള്ളാം. എടുത്തേക്കുന്ന ഫ്രെയിമുകളെല്ലാം നല്ല രസോണ്ട്. ആ കാടും അങ്ങനെ അതെല്ലാം കൊള്ളാം പക്ഷെ കഥ അങ്ങോട്ട് മനസ്സിലാവുന്നില്ല.
അവര് ഉദ്ദേശിച്ച കാര്യം അവര് കറക്റ്റായിട്ട് പറയുന്നില്ല അതിനിപ്പം സെക്കൻ്റ് പാർട് ട്ട് വരുമ്പഴേ മനസ്സിലാവോ. അതോ നമുക്കത്രക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണോന്ന് അറിയത്തില്ല.
ഒത്തിരി പേരും കണ്ടിട്ട് മനസ്സിലായില്ലാന്ന്
അതെ പക്ഷെ ഇതേ ഇതിലെറ എറക്കീട്ടുള്ള ഒരുപാട് ഇംഗ്ലീഷ് സിനിമ നമ്മൾ എന്തോരം കാണുന്നെ സിനിമായാലും സീരീസിയാലും. പക്ഷെ അവർക്കൊക്കെ നമുക്ക് ഏഹ് പറഞ്ഞു വയ്ക്കാം പറ്റും ഇതാണ് സംഭവം പക്ഷെ ഈ സിനിമക്ക് അങ്ങനെ പറ്റിയിലാന്ന്റയുന്നു.
സെക്കൻ പാർട്ടുണ്ടെങ്കിൽ ബെറ്ററാവുമായിരിക്കും. ം
പിന്നെ വേറേത് സിനിമയുണ്ട്? ഈ എടക്കെറങ്ങിയത്.
ഈ എന്തോ മസ് മസ്തിഷ്ക മരണോ അങ്ങനെ ആ സിനിമണ്ട് അതും ആഹ് ആഹ് അത് കണ്ട് ഞാൻ തിയേറ്ററിലുള്ള ഒണ്ട ഓറ്റീറ്റി
ഇനിം ഞാ ഓറ്റീറ്റി കാണാൻ എടുത്തിട്ട് അരമണിക്കൂർ കണ്ടിട്ട് എനിക്ക് കാണാൻ തോന്നാനി ഞാൻ ഡിലീറ്റ് ചെയ്ത്
ആഹ് എനിക്ക് പക്ഷെ അത് ലാസ്റ്റ് വരെ കണ്ടപ്പോ ഓക്കെ ആയിട്ട് തോന്നി കൊള്ളാം അവൾടെ അഭിനയം കൊള്ളാം ഉം
ആഹ് അതൊക്കെ എനിക്ക്ഷ്ടപ്പെട്ട് പക്ഷെ ഇങ്ങോട്ട് അത് നീങ്ങുന്നില്ല എന്തൊക്കെയോ ഓഹ് പ്രാന്ത് കാണിക്കുന്ന പോലെയാണ് തോന്നിയത് ഒന്നും മനസ്സിലാവാത്ത പോ ഒര്ത് ഉം ഉം അവര് വേറൊരു പുതിയൊരു തീമാണ് പറയാൻ ശ്രമിക്കുന്നത് പക്ഷെ അതെല്ലാർക്കും ഇഷ്ടപ്പെടണോന്നില്ല
ഉം ഇപ്പ എല്ലാം അങ്ങനെ പുതിയ തീമുകൾ കൊണ്ടുവരുമ്പഴത്തേക്ക് കൊൾ ഒരു ചെയിഞ്ചുണ്ട് പക്ഷെ അത് എല്ലാർക്കും ഇഷ്ടപ്പെടുന്നില്ല
ആഹ് ആഹ്
ഉം അങ്ങനെ തന്നെ കൊറേസ് സിനിമ ഇറങ്ങിയല്ലോ ആഹ് കൊ കൊറെ വേറെ വേറെ കഥകൾ പറയുന്ന
ആഹ് പിന്നെ ആഹ് അതുപോലെന്നെടീ എ ഐയുടെ ഒക്കെ തീമില് വേറൊ സിനിമ ഇറങ്ങിയാരുന്നു പക്ഷെ അയിന്റെ പേര് ഞാൻ മറന്നോയി ഇതുപോലെയൊക്കെ തന്നെയാണ് എനിക്ക് തോന്നിയത് ഒരു കൊറേ നാക്ക് ശേഷമുള്ള ഏഹ് കേരളത്തിന്റെ അവസ്ഥേനൊക്കെ പറഞ്ഞോണ്ട് എല്ലാം മറ്റേ യന്ത്രം എല്ലാം മിഷീനാണ് ആവുന്നത്
ഓഹ് ഓഹ് ആ സിനിമേല് ഫുൾ ഫുൾ മെഷീൻ പോലെന്ന് വെച്ചാ ഫുൾ ചേഞ്ച് വരുന്ന ഒരിതാണ് അതൊക്കാലോയിക്കുമ്പോ മേബി ആഹ് ആവുമായിരിക്കും
മഉം ഇപ്പ തന്നെ നമ്മൾ എന്ത് കാര്യത്തിനും ചാറ്റിപി റ്റി ജമിനെയ് ഫുള്ള് എ ഐ തന്നെയാണ്
ദോഷഫലങ്ങളും കാണും
അത് ഉറപ്പായിട്ടും ഉണ്ടാകും നമ്മൾ കാണുന്നുണ്ടല്ലോ മറ്റീ ഏഹ് ഇ ഇപ്പം നമ്മള് ഇപ്പ നമുക്ക് ചില വീഡിയോ കാണുമ്പോ ഇത് ഏഐ ആണോ അതോ ഇത് മനുഷ്യൻ സംസാരി ക്ക്ന്നേണോന്നൊന്നും അറിയാൻ പറ്റാതെ ഏഹ് കൺഫ്യൂഷൻ ആവുന്ന കൊറേതുണ്ട് അപ്പൊത് ഗുണങ്ങളെപ്പോലെന്നെ ഒരുപാട് ദോഷം അതിനകത്ത് ഉണ്ടായിരിക്കും ഉം
ആഹ്
എന്നാ ശരിയെടി നടക്കട്ടെ
ഓഹ് ഇനി സിനിമക്ക് പോണം ടിക്കറ്റ് കിട്ട്മ്പോ പോണം അതിരടിക്ക് നീയും പോയി കാണ് നല്ല ഫിലിമല്ലേ ആഹ് ഓഹ് ഓഹ് ശരി ഓക്കെ ഓക്കെ